ആഹ
ആഹ കേക്കാവോ
ആഹ കേൾക്കണ്ട്
പിന്നെ
എന്താ സുഖണോ
സുഖായിട്ടിരിക്കുന്നു അവിടെ എന്താ
ഓ അല്ല ഓ സുഖം സുഖം മഴുണ്ടോ ആഹ മഴുണ്ട് മഴുണ്ട് ഇന്നല ഇന്ന് നല്ല ആഹ ഇന്നലെ ഇന്ന് നല്ല മഴുണ്ട് ആഹ മിനിഞ്ഞാന്ന് നല്ല വെയില്ലെന്നേറ്റോ കുറച്ച് രണ്ടിത് ആഹ് ഇപ്പൊ നല്ല വൽ നല്ല വേൽ ഇന്ന് രാവിലെ മുതലേ മഴ ആഹ ഇന്ന് രാവിലെ മുതലേ മഴയാണ് ഇന്നേൽ ഇന്നൊക്കെ
ഭയങ്കര കാറ്റും ആ സത്യം പുറത്തിറങ്ങാൻ പറ്റൂല്ല ഭയങ്കര കാറ്റും മഴയില്ലാണ്ടിരുന്നിട്ട് നല്ല മഴ
ആഹ കാറ്റുണ്ടേ അവ മൊത്തം പാറല്ലേ നമ്മള് മരത്തിന്റെ ഇലകളൊക്കെ ഒന്നായിട്ട് പാറി കിടക്കുന്നു ന്നാ അടിച്ചുവരാൻ പുറത്തിറങ്ങാൻ കഴിയാനുമില്ല അവസ്ഥയിലാണ് ആഹ ഓ ശരിയാണ് പിന്നെ എന്താ അല്ലേലും മടിയാണ് ഉ മഴ പെയ്താലേ ന്നെ മടിയാണല്ലോ ഒരു പണിക്കൊക്കെ
മടിയാണ് സത്യം വീട്ടിലിരിക്കുന്നവർക്ക് പിന്നെ കൊഴപ്പില്ല ചായ ഒക്കെ കുടിച്ച് സുഖായിട്ടിരിക്കാം പുറത്ത് ജോലിക്ക് പോകുന്നവർക്കാണ് ബുദ്ധിമുട്ട്
ബുദ്ധിമുട്ട് ഉണ്ടാകും അത് സെരിയാണ് ആഹ് സ്കൂളിൽ പോവണ്ടേ ആ ചിലവൊ ഒക്കെ നനഞ്ഞു പോവല്ലോ കുട ഉണ്ടായാലും നനഞ്ഞു പോവും ഉ കുട തുറക്കാൻ മേടിച്ചിട്ടേ
ആഹ അതെ അതെ ആതൊക്കെ
പോലാണ്
അതൊക്കെ പണ്ടും ഞാനൊക്കെ അങ്ങനെയായിരുന്നു സൈക്കിളില് പോയിട്ട് കുട ബാഗിൽ ഇവിടെ വെക്കും എന്നിട്ട് നനഞ്ഞു ചവിട്ടും ആ എന്നട്ട് വീട്ടിൽ വരുമ്പോ അമ്മ ചോദിക്ക അവിടെ കുട കൊണ്ടുപോയില്ലേ ഇല്ല മറന്നു പോയന്ന് പറയും
ആഹ അത് അത് നനക്കൂല്ലന്ന കുട ഉണ്ടെങ്കിലും ഉണ്ടാവും കയ്യിലുണ്ടാവും പക്ഷെ പക്ഷ നനേയും കരുതിട്ട എടുക്കൂലതേ ആഹത് ശരിയന്ന
മഴ നനഞ്ഞ് സൈക്കിളൊക്കെ ചവിട്ടി ക്കെ വെരാൻ വേണ്ടി ഒരു രസല്ലേ അപ്പ പറയും കൊട എടുത്തില്ല എടുക്കാൻ മറന്നു പോയതാന്ന് പറയും പക്ഷേ ബാഗിനകത്ത് ഇണ്ട് അങ്ങനത്തെ കാലൊക്കെ ഉം ഇപ്പം ഒന്നും ചെയ്യുന്നില്ല
ഫ്രീ ആയിട്ട് ഇരിക്കാണ് ല്ലെ ഓഹ് ശരി ഓഹ് ശരി പിന്നെ എന്താ വർത്താനം കണ്ടിരിക്കയാണ് ഓഹ് ഞാന് സിറ്റൗട്ടി ഇത്ര നേരം ഇരിക്കുവായിനും അപ്പോ ബാങ്ക് കൊടുത്തപ്പോ ഒന്ന് എണീച്ചതാ
ആഹ്
ആഹ് മഴേം കണ്ട് ഇങ്ങനെ ഇരിക്കേനും മഴേം കണ്ട് ഞമ്മളീ പച്ചപ്പും കണ്ട് ക്കാ നല്ല രസല്ലേ ആഹ് അതാണ് ഇന്റെ മുറ്റത്ത് ഫുള്ള് ആഹ് ഞങ്ങളെ മുറ്റത്ത് വന്നാ ഫുള്ള് മരങ്ങളാണ് അപ്പൊ അത് നോക്കി ഇങ്ങനെ ഇരിക്കും അപ്പൊ ഒരു സമാധാനണല്ലോ മരം നോക്കി ഇരിക്കുമ്പോ ഒരു രസാണ് ആഹ് ഇന്ന് കാറ്റ് കൊറ ഇന്നാലും ഇണ്ട് എന്നാലും നൽ നല്ല കാറ്റ് റ്റൊന്നും വന്നില്ലന്ന് കാറ്റ്ണ്ട് പിന്നെന്താ.
ഉം
പിന്നെ എന്താ ഇന്നട്ട് ഇനി രാത്രി ഫുഡ് ഫുഡൊക്കെ റെഡി ആയി ണ്ടാവു എല്ലാരും ഇണ്ടാവോ വീട്ടിൽ ആരാ വീട്ടിലെല്ലാവരും ഇണ്ടാവൂലേ
ആഹ് ഞാനും ഹസ്ബൻഡും കുട്ടീം മാത്രേ ഉള്ളു കുഞ്ഞ് ചെറിയ കുഞ്ഞാണ്
അയ് ശരിയാ പിന്നെ ചെറിയ ഫാമിലില്ലേ
ശരി.
വീട് വീട്ടിലെ ആ ഇങ്ങളെന്നെയാ താമസം മാറിയിട്ട്ണ്ടാവും ല്ലേ
ആഹ് ഞങ്ങള് താമസം മാറി ഞങ്ങള് ജോലി ചെയ്യുന്നെടത്തേക്ക് മാത്രായിട്ട് മാറിയതാ
അത് ശരി തറവാടെക്കെ അടുത്തെന്നെ ഇണ്ടാവും ദൂരെയാല്ലേ
ഉം അത് കാരണം ഞങ്ങൾ മാത്രേ ഒള്ളൂ ഞങ്ങക്ക് മാത്രമേ ഒള്ളത് എന്തേലും വെച്ചാ മതി
ഏഹ്
ഞങ്ങക്ക് മാത്രൊള്ള ഫുഡ് എന്തെങ്കിലും വെച്ച് ച്ചാ മതി അതുകൂട്ടി ഞാനിങ്ങനെ സ്ഫോൺലൊക്കെ നോക്കി ക്ക്യ ആഹ്. കൊറച്ച് നേരം കഴിയുമ്പോ വെച്ചാ മതിയല്ലോ എന്തായാലും കുട്ടിയൊള്ളത് കൊണ്ട് സമയത്ത് ത്തിന് ഫുഡ് കഴിക്കലൊന്നും നടക്കത്തൊന്നുല്ല
അത് ശരിയാ ചെറിയേ കുഞ്ഞ് ഞ്ഞാണ്ടാവുല്ലേ എത്ര വയസ്സ് രണ്ട് വയസ്സ് യേള്ളു അല്ലേ അത് ശരി ഇപ്പൊ എന്താ ഒറങ്ങാണോ എന്നിട്ട്
ഇപ്പൊ ഞാൻ ഒറക്കീട്ടാണ് ഞാൻ ഉച്ച തൊട്ട് ഫോണിങ്ങനെ നോക്ക് ക്കി ഇരിക്കുവാരുന്നു അത് കാരണം അയിനെ ഒറക്കാൻ ഒന്നും പറ്റിയില്ല ഇപ് ഇപ്പം ആള് വഴക്കൊണ്ടാക്കി മഴയായപ്പം ഒന്നൊറങ്ങി ഒറങ്ങിയപ്പോ ഞാൻ വീണ്ടും ഫോൺ എടുത്തതാ
ഓഹ് ഇനി എണീക്കുമ്പോത്തിനും എല്ലാ പണി ഒതുക്കണം ല്ലേ ണീക്കും ആഹ് ആഹ്
ഈ പണി നടക്കണം ആ പണിയും നടക്കണം
ആ പണി നടക്കണല്ലോ അത് ശരിയാണ് ഓഹ് വല്യ വീടാണോ വീട് ഓഹ് റെഡിയായി ഒക്കെ റെഡി ആയി രാവിലെ തന്നെ ഒന്നിച്ച് വെച്ചു ചെലപ്പോ ഒന്നി ആഹ് ഒ ചെലപ്പം ഒന്നിക്കൂ ചെലപ്പോ രാത്രി എന്തെങ്കിലൊക്കെ ചെറുതായിട്ട് എന്തെലും കഴിക്കും എന്തെങ്കിലും ചപ്പാത്തിയോ പിന്നെ പൊറോട്ട വാങ്ങേ അങ്ങനെ എന്തെങ്കിലും കഴിക്കും
ആഹ് അല്ലേലും ഇപ്പം എന്തെലും
ലൈറ്റ് ആയി ന്നെ മതിയല്ലോ
ലൈറ്റ് ആട്ട് മതി ആഹ് ആഹ് ഇവിടെ ഇനി ഇപ്പൊ ചപ്പാത്തി എന്തേലും വാങ്ങിക്കാൻ പറയും
ആഹ് ഇപ്പൊ സുഖാണല്ലോ ചെറിയ ഒരു പാക്ക് ആഹ് ഒരു പാക്ക് ക് ട്ടോലോ പ്പ സുഖാണ് അത്ര റയ്റ്റോ ഒന്നുല്ല. നല്ല സുഖാണ് ഒരു. ഞ്ഞമ്മക്ക് നമ്മൾ ചുട് ചുടാത്തത് വാങ്ങണലേ ചുട്ടത് ര ഒര്. ഭംഗിണ്ടാവുല കാണാൻ ആഹ് ചുടാത്തതാണ് രസം. അങ്ങനെ നല്ല അടിപൊള്യാവും നമ്മള് നമ്മള് വീട്ടിലെത്തി അ അ.
കേമ
ആഹ് അഹ് ആ മറ്റവരെരുസുഖം കിട്ട്ണില്ല.
ആ ഇവിടെ പിന്നെ ഏ കാ പാക്കറ്റ് അല്ലാതെ ചപ്പാത്തി ഉണ്ടാക്കുന്ന കടയു
ഏഹ് അപ്പൊ അവിട്ന്ന് വാങ്ങ്
ക്ക്യാങ്ങങ്ങ അപ്പ അവിടന്നവര് അപ്പ തന്നെണ്ടാക്ക്ന്നത രണ്ടാള് വന്ന്ട്ട് ണ്ടാ ക്ക.
ആഹ്.
ചുട്വ.
അവ ഞ്ഞമ്മള്പ്പയ കടീക്ക് കൊട്ക്ക്ണതയ്ക്കു ലെ അങ്ങനെ കടകൾക്ക് ആ.
ആഹ് ആൾക്കാര് ഇങ്ങനെ വന്ന് വാങ്ങിക്കണതാ വൈകിട്ടത്തേക്ക് ജോലി ചെയ്യുന്നവരൊക്കെ. അവർക്കത് ആ അത് തന്നെ അത് തന്നെ അത് തന്നെ ആഹ് അതുപോലെ തന്നെ. അത് പർണാ ആ ചപ്പാത്തി നല്ല സോഫ് ട്ടുവാണ് നല്ല ചപ്പ
ആണോ ഓഹ് ശെരി എന്താ ഇന്നെട്ട് കറി ഒക്കെ?
കറി അവടെ ഇണ്ട് അതിന്റെ കൂടെ അവരും കറി കൊടുക്കുന്നുണ്ട് ഗ്രീൻ പീസോ ആഹ് പരി ഇപ്പൊ അങ്ങനെ എന്തെലും കറി ഇണ്ടാകും ഞങ്ങൾ അങ്ങനെ കറി വാങ്ങിക്കാർ ഇല്ലാ
ഏഹ് വീട്ട്ല് എന്തെലും ഒക്കെ ഇണ്ടാവോലോലെ മീകറിയോ? മീൻകറി പൊട്ടറ്റോ ഒക്കെ ആഹ് ഫുഡ് ഇണ്ടാക്കോ നന്നായി ഇജ്ജ് ഫുഡ് ഇണ്ടാക്കോ? ആഹ് ഓഹ് ഇന്ന് എല്ലാവരും യൂട്യൂബിലൊക്കിയ റെസിപ്പീസ് ഇണ്ടാവോലൊലെ? ഇപ്പം യൂട്യൂബ് ഇണ്ടായോണ്ട് ഏതും ഇണ്ടാക്കാലോ ലെ
ഒന്നും വെക്കുല്ലായിരുന്നു പക്ഷെ യൂട്യൂബിൽ നോക്കി നോക്കി പഠിച്ച് വെച്ച് വെച്ച് വെറെ ആരും ഇല്ലല്ലോ ഞങ്ങൾ മാത്രം അല്ലെ ഇവടെ ഒള്ളു അപ്പ തന്നെ വെക്കാതെ ഓ
വീട്ടില് ഒറ്റ മോളാണോ
അല്ല അവ്ടെ വീട്ട്ൽ ആൾ ഇണ്ട്
ആഹ് രണ്ട്ലായാലും അല്ലാ ഇങ്ങളെ വീട്ട്ത്തെ ഒറ്റ മോളാണോ ഇങ്ങെൾ? വെറിം മക്കൾ ഇണ്ടാവുംലെ ആഹ് അഹ് ശരി ഏഹ് അല്ലെയ് ഒറ്റ മോളൊ ക്കെ ആവുമ്പം ഞമ്മളെ കൊഞ്ചിച്ച് എന്ത് ഞമ്മക്ക് അമ്മമാരന്നെ എല്ലും ചെയ്യോലൊ ഒന്നും പഠിക്കൂലല്ലോ അപ്പൾ ആവുമ്പെൾ
ആഹ് ഞാൻ വീട്ടിലായിരുന്ന സമയത്തും വേറെ ഇന്റെ ചേച്ചിയൊക്കെ ഇണ്ടെങ്കിലും അവരൊക്കെ ചെയ്താലും ഞാൻ ഒന്നും ചെയ്യൂല്ലാരുന്നു ഒരു കാര്യം ഞാൻ ചെയ്യൂല്ലാരുന്ന്
ആഹ് അത് എന്നെ അഹ് എന്തെ ചെറിയ മക്കൾ ആവുമ്പളെയ് ഒന്നും ചെയ്യിപ്പിക്കൂലല്ലോ അപ്പം മൂത്തോര് ഇണ്ടാവുമ്പം ഓല് ചെയ്യോലോ ഓല്
ഞാൻ വലുതായിട്ടും ഒന്നും ചെയ്യൂല്ലാരായിരുന്നു വെലുതായിട്ടും ഒരു കാര്യം ഞാൻ ചെയ്യില്ലായിരുന്നു അവ ക്ക് ചെയ്യും അങ്ങനെ ഇരിക്കും പിന്നെ ജോലിയായപ്പം ഹോസ്റ്റെലൊക്കെ നിന്ന് അവ്ടെ ഒ
ആഹ് അങ്ങനെ ആവും ആഹ് അതെന്നെ അപ്പ അങ്ങനെ മടിയായി പിന്നെ കല്യാണം കഴിച്ചപ്പം പിന്നെ ചെയ്യെണ്ടി വന്നുലെ ആഹ് അതന്നെ ഫുഡ് എന്തെലും കഴിക്കണ്ടെ? ആഹ്
ഓരോന്ന് ഓരോന്ന് പഠിച്ച് ഇപ്പല്ലാം കിട്ടും
ഓഹ് ഇപ്പ എല്ലാരും അപ്പോ എട മന്തി അങ്ങനെയൊക്കെ ഇണ്ടാക്കും ലെ മന് ഏഹ് കബ്സാ?
മന്തി ഒക്കെ ഞാൻ എടയ്ക്ക് ഒരു ദിവസം ഉണ്ടാക്കി നോക്കി കൊഴപ്പയില്ല
കൊയപ്പ ഇല്ലല്ലേ ആഹ് ആഹ്
പ്രത്യേകിച്ച് നമ്മക്ക് അതിന്റെ ആ ഒരു രീതി അറിഞ്ഞ് കഴിഞ്ഞാ പിന്നെ കൊഴപ്പയില്ല അയച്ച് വെച്ച്
പിന്നെ ന്താ
എല്ലാം റെഡി ആക്കി
ഓ ശരി ഹേ
ഞവ്ടെ എല്ലാം വെക്കുവോ
ആ ഓ എല്ലാം വെക്കുവാ വളരെ എക്സ്പീരിയൻസ് ആയല്ലോ കൊറച്ച് ആയല്ലോ അപ്പ പിന്ന അപ്പ പിന്നെ ഓട്ടോമാറ്റിക് അമ്മള് പഠിക്കല്ലോ വന്നപ്പോ ഒന്നും അറീലേനി ഒരു ചായ മാ ഇത്ര ഉണ്ടാക്കാൻ അറിയോള്ളൂ ഇനി വന്നാല എല്ലാം പഠിച്ച് വെ മൊ വെല്ലോ വലിയവര് ചെയ്യ്ണത് നോക്കി നിക്കും ഞാനൊക്കെ അന്ന് ക്യാ നിന്ന് യൂട്യൂബ് ഇല്ലല്ലോ പിന്നെ അല്ലെ യൂട്യൂബ് ഒക്കെ വന്നത് അതാ
ഇപ്പ എവിടെ നോക്കിയാലും കിട്ടുവല്ലോ
ആഹ് അപ്പൊ ഓലതങ്ങനെ നോക്കിയിരിക്കും ഞാൻ ഓലത ഓലും ഇണ്ട ഇങ്ങനെ നോക്കി പഠിക്കും അങ്ങനെ ഇപ്പ പിന്നെ താമസം മാറിയ പ്പോളാണ് പിന്നെ യൂട്യൂബ് ഇത് ഒക്കെ പിന്നെ എല്ലാ പരീക്ഷിക്കും മക്കൾക്ക് വാണ്ടി ഓല് പറയ്ണ എന്താ ഓല് പറയ്ണ ഒക്കെ നമ്മള് യൂട്യൂബിലോക്കി ഇല്ല അങ്ങനെ ചെയ്യും ചെലപ്പോ ഫ്ലോപ്പ ആകും ചെലപ്പോ അടിപൊളി ആവും അങ്ങനെ. ആഹ ആഹ അതന്നെ
കോഴപ്പയില്ല ഹസ്ബന്ഡിന് വെല്യ അങ്ങനെ വെല്യ പ്രശ്നം ഇല്ല
ഇല്ലല്ലേ ആഹ അങ്ങനത്തെ അളന്നെ ഇവിടെ എന്നും കഴിക്കും. എന്നും കഴിക്കും ആഹ ആഹ ഇവിടെ അങ്ങനെ തന്നെയാണ് ഒന്നിനും കുറ്റം പറയൂല. എന്നും കഴിക്കും ഉഹ് ആ അതാണ് അപ്പ അത് അടിപൊളി ആയിട്ട് ഇടാവുല്ലോ എന്നാലും ഒന്നും പറയാതെ കഴിച്ചോളൂ. അതെ അങ്ങനെ ആവുമ്പോ സുഖാണല്ലോ സ്ട്രിക്റ്റ് ഒക്കെ ആണെങ്കിൽ അമ്മള് കുടുങ്ങില്ലേ ഓ
ക്കെ ഉണ്ട് അങ്ങനെ ഇന്നതേ കഴിക്കൂ വൈകിട്ട് ഇന്നത് വേണം ഏ രാവിലെ ചോറ് വേണ്ട എന്തെങ്കിലും വേറെന്തെങ്കിലും ചപ്പ പ ാത്തിയ ദോശ അങ്ങനെ എന്തെങ്കിലും മതി-
പിന്നെ അമ്മള് അയിനന്നെ സമയം കണ്ടത്തിഅതെന്നെചെയ്യണ്ടേ ആം ആ
അത് വെച്ച് നോക്കുമ്പോ ഇത് ഭാഗ്യവാ നമുക്ക് എന്തെങ്കിലും ഒന്നും കാണിച്ച മതി.
അമ്മളെ മാടി ഇപ്പം മടി മാട ലി കൂടി ആകുമ്പോളേ ചേലോ ല്ക്ക് ഇണ്ടാവുല്ലോ മടിയ ആണല്ലോ ചെലപ്പ ആ ഫുഡ് ഉണ്ടാക്കുന്നോട് ഇൻട്രസ്റ്റ് ഉള്ള കുറേ ആൾക്കാര് ഇണ്ടാവും അങ്ങനെ വുമ്പംപിന്നെ കേഴ ഇപ്പ എല്ലാ ചെലപ്പോ മടി വന്നാ പിന്നെ അഹ് ശെ
ഇപ്പ തന്നെ എനിക്ക് അന്ന് ചെയ്യാൻ മടിയാ
ആഹ മഴ വന്നാ പിന്നെ പണിയെടുക്കാ ഒന്നും നോക്കണ്ട
എണിക്കന്നെ തോന്നിയില്ല ഇന്ന് രാവിലെ ഒക്കെ നല്ല മഴയായിരുന്നു അന്നേരം സു ഘാട്ടം കിടന്നാൽ മതിയന്ന് ഓർത്ത് പിന്നെ കുട്ടി ഒള്ളത് കൊണ്ട് എന്തെങ്കിലും കഴി ക്കാൻ ഉണ്ടാക്കിയില്ലെങ്കി അതൊരു പ്രശ്ന
അഹ്ശരി ഇവിടെ മക്കൾക്ക് സ്കൂള് ഒണ്ടായ കൊണ്ടേ നീ കെന്ന വേണ്ടേ ചായ പിന്നെ ചോറ് ഒക്കെ വേണ്ടേ
ങ്ങാണ വർക്ക് കൃത്യായിട്ട്
അപ്പ പിന്നെ നമ്മള് നീക്കണല്ലോ അതിന് മടി പിടിച്ച് കടന്ന ട്ട് കാര്യല്ല അപ്പൊ നീക്കണം ഇപ്പ ഇത്രയും കാലം വെക്കേഷൻ നല്ലോ അപ്പ നല്ല സുഖേനു നമുക്ക് നീ ആ ആഹ കൊറച്ചു നേരം വൈകി നീച്ചാലും നല്ല സുകെനു പിന്നെ എന്താ വർത്താനം
ഉം ടൈംയിട്ടണ്ട് ഞാൻ അങ്ങട്ട്
ആ ഓ ശരി ഓക്കെ
അവടെ തന്നിരുന്നോ ഞാൻ വിളിക്കാ
ആ ശെരി